ആ പിന്നെ വേറെ വിശേഷൊന്നും ഇല്ല ഇങ്ങനെങ്ങെ പോകുന്നു ഞങ്ങൾക്ക് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നില്ലോ ആകെ അവ ആ ദണ്ടണ്ട് ദിവസുള്ളൂ ഞാ ഹോസ്റ്റല ക്ക ഞൻ വീട്ടിൽ പോയില്ല എനിക്ക് ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ പോയില്ല ദിവസൊന്നും പോയി ഇനി നാളെ തൊട്ട് രാവിലെ പോണം കോളേജ്
മ എത്ര എത്ര സമയം വരുണ്ട്
നാലു മണി വരെ
നാല് മണി വരെ എന്റെ ഒരു ഫ്രണ്ടും അങ്ങനേ അവക്ക് ഇടക്കെടക്കങ്ങാണ്ട് ഉച്ചവരെ എങ്ങാണ്ടോ പിന്നെ ശനിയോ ശനിയാഴ്ചങ്ങയെങ്ങാണ്ട് ഉച്ചവരെങ്ങയെങ്ങാണ്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട്
ഓ അത് ഞങ്ങക്ക് പ്രാക്ടിക്കലും ഉണ്ട് അതതുപോ ലിരിക്കും ഞങ്ങക്ക് ഉച്ചവരെ ചിലപ്പൊ ഹോസ്പി റ്റലി ഡ്യൂട്ടി ആയിരിക്കും അത് കഴിഞ്ഞ് കോളേജി വന്ന് ക്ലാസ്സൊ റസ് ൻ്റേഷനുണ്ട് അതെടുക്കു അന്നിട്ട് നാലുമണിക്ക് വിടും ഒരാഴ്ച ഇങ്ങനായിരുന്നു ഇപ്പൊ സി ബി സി എന്ന് പറയുന്ന ഒരു സെൻട്രൽ പോസ്റ്റിംങ് ഇണ്ട് ചൈൽഡ് ഡെവലപ്മെൻ്റിൻ്റെ അപ്പ അതായിട്ട് ഇങ്ങനെ പോവും ന്നാലോ നാളെ രണ്ടു ദിവസം കൂടെ ഇണ്ട് ഇവിടെ എല്ലാരേം കേറ്റൂല്ല പതിൻഞ്ച് ചെയീതാ പോണേ ഇനി രണ്ട് ബാച്ചുടെ പോവാനുണ്ട് ഉം
ഹലോ
രാവിലെയും എന്തായിരുന്നു ഫുഡ്
രാവിലെ ഇവിടെ ആ അപ്പവും ആ ചമ്മന്തിക്കറിയായിരുന്നു ഞാൻ കഴിച്ചില്ല
ക്കാറില്ലല്ലേ
ആയിരിക്കും ഇൻക്ക് തോന്നുന്നെങ്കി കഴിക്കും
എനിക്കും ഇടയ്ക്ക് ഇഷ്ടവില്ല ഇവിടെ രാവിൽ ത്തെ ഹോസ്റ്റൽ ഫുഡ് കൂടെയായോണ്ട് ദോശ കടലക്കറി ദോശ സാമ്പാർ ഞാനും കഴി ക്കാതെ ചെല ദിവസം കോളേജിൽ പോവും
ഫുഡ് കൊള്ളില്ലാ
രാവിലത്തെ എനിക്കിഷ്ടല്ല രാവിലെ എനി ക്ക് ദോശയോടത്ര താല്പര്യമില്ല അല്ലെ നൈ സയ്ട്ട് ത്തിരി നെയ്യ് റോസ്റ്റ് മറ്റെ നെയ് അതുപോലൊക്കെ ഉണ്ടാക്കുവാണെ വല്ലാം കഴിക്കും ആ അല്ല എനിക്കിഷ്ടവില്ല മസാല ദോശ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കി കഴിക്കും എനിക്കും സാധാ ദോഷ ഇഷ്ടില്ല ഇവിടെന്ന് പറഞ്ഞാ ഭയങ്കര ക ടിയം പുളി യും സാമ്പാറും എനിക്ക് ചമ്മന്തി ഒക്കെയാണ് ഇഷ് ത്തം
എനിക്ക് ചമ്മന്തി ഇഷ്ടല്ല
ഉ ഇഡലിയ ആാണ് പിന്നെയും ഇഡ്ലി ഇഷ്ടല്ല ഇഡലി ഒട്ടും ഇഷ്ട ഇല്ല
ക്ക്ഈടല ഇന്നും പണ്ട് ഇഷ്ടല്ലായിരുന്നു പക്ഷെ തിപ്പ് ഞാൻ കഴിക്കും സാമ്പാറൊക്കെ ഉണ്ടെങ്കി ഇന്തലല് വല്ിയ കൊഴപ്പില്ല
എനിക്ക് നല്ലൊരു രീതിയിൽ വെക്കണം നല്ലൊരു ടേസ്റ്റ് ആണ് മാത്രല്ല എനിക്ക അത് കാണരുത് ഇ ഡല ഞാന ഇഷ്ട എക്ക് വീട്ടുണ്ടാക്കുന്ന വെി ഇഷ്ടട്ട ഇവിടെ വന്ന് വറത്തത്
ങ്ങനെ ഹോസ്റ്റലിലന്നും നിന്നിട്ടില്ലാത്തോണ്ട് എനിക്ക് വല്ിയ പിടുത്തം ഇല്ല
ഉം നിങ്ങളടെ കോളേജ് ഹോസ്റ്റലേഴ്സ് കാണുമല്ലോ
ആഹ് ഉണ്ട് ഉണ്ട്ണ്ട് പക്ഷേ കുറച്ചു പേര് കുറച്ചു പേരേ ഉള്ളൂ കാരണം അങ്ങനെ ഈ സെൽഫിനാൻസ് ന്നീ നോക്കുന്നോരൊക്കെ
ഓക്കെ ആശരി ശരി അപ്പൊ ഫുഡൊക്കെ നിങ്ങള് കൊണ്ടുവരുമ്പോ നിങ്ങടെ പാത്രത് പാത്രം തുറക്കാനൊക്കെ അവര് നോക്കി നിക്കുവോ അതോ അങ്ങനെ ഒന്നല്ലേ ഹോസ്റ്റൽ ഫുഡ് കൊള്ളാമോ അവിടുത്തെ
ഹോസ്റ്റലിന്നെ കഴിക്കുന്ന ഹോസ്റ്റൽ ഫൂഡിന് കൊഴപ്പമൊന്നും ഇല്ല നല്ല ഫുഡ് ഒക്കെയാ പിന്നെ അല്ലാതെ ഞങ്ങള് വീട്ടീന്ന് വരുന്നോരെ വീട്ടിന്ന് വരുന്നവര് തന്നെ എല്ലാരും കൊണ്ടുവരത്തൊന്നുമില്ല മുക്കാൽ പകുതിയും മുക്കാൽ പേ രും കൊണ്ടുവരും ല്ല ഞങ്ങൾ ഉച്ചയ്ക്ക് പാത്രം തുറക്കുന്നതേ ഓർമ്മ കാണു ഒരു ഒരുവാ കിട്ടിയാ കിട്ടി എപ്പഴും ങ്ങ എന്ത് സ്പെഷ്യൽ ഉണ്ടെേലും ഇൽ ഇലും എല്ലാം അങ്ങനെ
ആ
തുറക്കുമ്പോ കിട്ടി അതും എല്ലാരും ഇങ്ങനെ ഓടി നടന്നു കഴിക്കുവ പിന്നെ ഇന്നെ ഫ്രണ്ട്സിന്റെടുത്ത് അങ്ങനൊന്നുമല്ല ഓടി നടന്ന്
ഉ ആ അത് ഞങ്ങളുടെ അവിടെ അതെ ഞങ്ങക്ക് ആകെ പതിമൂന്ന് ബോയ്സേ ഉള്ളു ഇവന്മാര് ചുറ്റും നടന്ന് ചോറെടുത്തോണ്ട് പോകുന്നു ഇതന്നെ പരിപാടി ഉം പിന്നെ നമ്മ ആ അവമ്മാർക്കേ ഹോസ് ഇല്ല അങ്ങനൊന്നുമില്ല പിന്നെ ആ ഹോസ്റ്റ് എല്ലാ ആന്റിയേം അവമ്മാർക്കറിയാവുന്ന ആന്റീടെ ഫുഡും അവൻമാർക്ക് വേണം പിന്നെ ആ ഇങ്ങനങ്ങെ അങ്ങനൊന്നുംഇല്ല ഇങ്ങനെ അങ്ങ എല്ലാ എടുത്ത് കഴിച്ചങ്ങെ നടക്കും
ഞങ്ങടെ ഹോസ്റ്റലെ ഫുഡ് വലിയ കുഴപ്പല്ല ഞങ്ങള് ഇങ്ങനെ കൊണ്ട് പോത്തപ്പോഴൊക്കെ ഞങ്ങള് പിന്നെ ബിരിയാണി ഒക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ട് പിരിച്ചിട്ടൊക്കെ
ഉം ഓ ഒക്കെ ഫ്രണ്ട് സൊക്കെ ആയിട്ട് എങ്ങനാ
ഫ്രണ്ട്സൊക്കെ നല്ല നല്ല ഇതായിരുന്നു ആ എന്തേലും സ്പെഷ്യൽ വാങ്ങ പ്രത്യേകിച്ച് പൈസയൊന്നും കൊണ്ടുപോവത്തൊന്നുമില്ല സ്പെഷ്യൽ വാങ്ങ അതാണ് പെട്ടെന്ന് തരുമാനിക് ക്ക്‌ അവിടുന്നും ഇവിടുന്നും എല്ലാം നുള്ളി പെറക്കി ഞങ്ങളെ ന്തേലും ഓർഡർ ആക്കും
ഓർഡർ ആക്കണത് ക്യാന്റീനാണോ?
ചിലപ്പോഴൊക്കെ ബിരിയാണിയൊക്കൊള്ള ദിവസം ക്ന്റീൻന്നാണ് അല്ലാത്തപ്പോ അല്ലാതെ സ്പെഷ്യൽ വല്ലോം വേണെങ്കിൽ ഓർഡർ ആക്കും
ഉം ഉം ഉം
തിന്റെ ഒടമന്നെ കൊണ്ടുത്തരും
ഉം നമ്മളങ്ങനെയാണ് നമ്മൾ ഈ വീക്കൻസിലൊക്കെ പോവും ഈ വീക്കൻസ് തിലൊക്കെ ഹോസ്റ്റലേഴസാണേ അവരെല്ലാം വീട്ടിൽ പോവും കാരണം അവർക്ക് ഒരു ദിവസല്ലേ കിട്ടുള്ളൂ അവര് ചെല ഞാറയാഴ്ചൊക്കെ ഇവിടെരിക്കും ഞായറഴ് ശനി ഇവിടെരിക്കും ഇത്സെക്കൻ് സാറ്റർഡേ സൺഡേ ഉള്ളതോണ്ട് ഈ അടുത്തുള്ളവരൊക്കെ പോവും അപ്പൊ ഞായറാഴ്ച ഒരു ദിവസം കിട്ടാണേ ഞങ്ങൾ ഒരു ഉച്ചക്കെ ആവുമ്പോ ഇറങ്ങീട്ട് ഫുഡ് കഴിച്ചിട്ട് വൈകട്ടിങ്ങ് വരും
ഓ ഗവൺമൻ്റിൻ്റെ ആണോ
ഓ ഗവണ്മെൻ്റ് അണ്ടറാണ്
ഓ ഓ ഓ ഓ
സിമെറ്റ് കോളജ് ഓ്ഫ് നഴ്സിംഗ് ട്ടുണ്ടോ
ഞാ എന്ത്?
സിമെറ്റ് കോളേജ് ഓഫ്
ഇല്ല ഇല്ല ഇല്ല എനിക്ക് അങ്ങനെ വല്യ മ്മക്ക് നേഴ്സിങ് കോളേജ് ഒന്നും വലിയ പിടുത്തല്ല വേറെ കോളേജ് നമ്മുടെ ഈ എഞ്ചിനീയറിങ്ങിന്റെ തിരക്കൊണ്ട് ആ ഒരു കോളേജുകളൊക്കെ അറിയാം അല്ലാതെ പിന്നെ അടുത്തുള്ളത് നല്ല ഫേമസ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ
ഉം ഉം ഓക്കെ ഓക്കെ
ഉം നിങ്ങക്കിനി നാല് വർഷം കഴിയുമ്പോ ട്രെയിനിങ് അവിടെ തന്നെ തരത്തില്ലേ
ഓ ഇവിടെ വേണേ ഇവിടെ വേണെ ചെയ്യാം അതിനെ കുുറിച്ച് ഇതൊന്നും വലിയ പ്ലാൻ ആയിട്ടില്ല എല്ലാം തേള്ളു ഈ പഠിക്കുന്ന കാര്യ തോ അതൊക്കെയാണ് അവർടെ മനസ്സില് എന്തോ ചെയ്താൽ പെർഫെക്റ്റ് ഇതൊക്കെ തന്നെ മേഡത്തെ പറയാണങ്കി ഇതൊക്കെ തന്നെ നിനക്ക് ഒന്ന് അറിഞ്ഞൂടെ ആ ഞങ്ങളാകെ ബുക്ക് തൊറക്ക എക്സാമിന്റെ ഒരാഴ്ച മു മുമ്പാണ് അങ്ങനെയ ഉള്ളു അല്ലാതെ എന്നും വന്ന് ആ് എന്നും വന്ന് പഠിക്കുന്ന ഒരു പ്രകൃതമല്ല ഇവിടെ അതൊക്കെ ഫസ്റ്റ് സിമ്മില്ലായിരുന്നു വരുന്നു പഠിക്ക പിന്നെ പിന്നെ
പോ ആ നടക്കാൻ പോുന്നില്ല ആ ഞാൻ ഉ ഞാൻ ആദ്യൊക്കെ അന്ന് അന്ന്ൊന്ന് കൊണ്ടുവരുന്ന പഠിക്കുന്ന അല്ല പിന്നെ ഒരാഴ്ചത്തെ ലാസ്റ്റ് ശനി അയതിനായിരംൊക്കെ ഉള്ളപ്പോം പഠിക്കന്ന് പിന്നെ ലാസ്റ്റ്യപ്പ ഞാൻ തന്നെ അടുത്ത് അതെ സെമ്മിന്റെ ഒന്ന് ഒന്നും സീരീസ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു സെമിലെ രണ്ട് സീരീസ് എ ചമണ്ടിൻ ണൽ അതിന്റെ തലെ അങ്ങോട്ട് എടുക്കും യൂട്യൂബിൽ ക്ലാസ്ൊക്കെ കാണും നമ്മ ഇങ്ങനെ പഠിക്കും പോയരുത്
ഓ ഇത് തന്നെ ഇവിടെ തലേന്ന് രണ്ട മണിക്കൂറെങ്കിലും നോക്കിയായി ഞങ്ങക്കും ഇന്ത്യണ എക്സാം ഉണ്ട് രണ്ട് രണ്ട് സെക്ഷനക്കൾ
ഓ പണ്ട് ഇപ്പം അങ്ങനെ നോക്കാൻ പറ്റത്തില്ല ഇപ്പൊ എക്സാമിന്റെ തലേന്ന് നോക്കിയാലേ നോട്ടം വരത്തൊുള്ളൂ
ആഹ ഓർമ്മ നിിക്കൂല്ല
ആഹ ഓർമ്മ എനിക്കാണെങ്കി പ്രത്യേകിച്ച് എനിക്കാണെങ്കി കുറച്ച് മറവള്ള കൂട്ടത്തില്ല
ഉം ഉം
ആകുംമ്പോ എനിക്ക് ഇങ്ങനെ റിവേഴ്‌സ് ചെയ്തിലിങ്കി ഞങ്ങനെ എനിക്ക് റിവൈസ് ചെയ്യാനൊരു മടി റിവീസ് ചെയ്തില്ലെങ്കി മ വെറുതെ ആവുമ്പഴും പിന്നെ എന്ന മട്ടിലാ പിള്ളാർക്ക് ലാസ്റ്റ് ലാസ്റ്റ് എട്ട് മണിക്ക്
ഉം ഉ
യൂട്യൂബൊക്കെ നോക്കി പ്രോബ്ലമ്സ് ഒക്കെ ഉള്ളത് യൂട്യൂബ്- ഞാൻ പഠിച്ചിട്ടുളേ
ഓക്കെ ഓക്കെ
ക്ലാസ്സിലാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കത്തില്ലേനെ അങ്ങനെ അപ്പ യൂട്യൂബില് നല്ല ക്ലാസുകൾ കട്ട്, -
അപ്പ ഞങ്ങളെ ക്ലാസ്സൊന്നും ശ്രദ്ധിക്കില്ല ഉറക്കം വന്ന്- ആ എ പക്ഷെ കഴിഞ്ഞാ ആ ക്ലാസ്സൊക്കെ താരാട്ടാണ് കണ്ണും തൊറന്ന് അഭിനായി ശരിയാ ചെല മേഡാംസ്‌ ആണേ ഓക്കെണ് അവ ഉറങ്ങിയാലും പ്രശ്നല്ല കെടന്നുറങ്ങരുത് ഇരുന്ന് ഉറങ്ങാം
ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുവാ പറക്കാൻ വരും
പക്ഷെ ചെലതുണ്ട് എന്റെ അമ്മയ ഓ തങ്ങിയാൽ എണീപ്പിച്ച് വിടുന്നു നോ കുളിച്ച്
ആ ഞങ്ങളടെ എവിടെ ഞങ്ങളടെ എവിടെ ആണെങ്കിൽ ഒരു മിസ്- ആണെങ്ക എന്തുവാ ഉറങ്ങുന്നവരെ എണിപ്പിച്ചിട്ട് ക്ലാസ്സിന് ചുറ്റും നടത്തിപ്പിക്കും
ഉം ഉം ഉം അന്നാലും ഉറക്കം പോവില്ല ഞാനാ ഫേസ് വാഷ്ന്ന് പറഞ്ഞ കവളില് രണ്ട്- ഇത്തിരി വെള്ള വെള്ള തൂത്തിട്ട വരെ എനിക്ക് എന്നെയൊക്കെ ഇറക്കിവിട്ടിട്ടുണ്ട് ഉറക്കന്ന
ഓ ഞാൻ ചെലതക്ക് കാണും ഞങ്ങളുടെ ഒരു മിസ്‌ ഉണ്ട് കുഴപ്പമൊന്നല്ലോ ഞാൻ കെടന്ന ഉറങ്ങിട്ടുണ്ട്
ഉം ഉ
കുഴപ്പൊന്നുല്ല
അയ്യോ ഇവിടെ ഒർണ്ണം ഒണ്ടയന് ഓർമ് കത്താ നെല്ലത് എല്ലാ കോളേജിലും കാ ണാ ഒരെണ്ണം
ആ അത് കാണും ഞങ്ങളുടെ അവിടെ ഒരു സാറൊണ്ട് വഴി കൂടെ പോയല് ഐഡന്റിറ്റി കാർഡ് നോക്കും ഭയങ്കര ഓവർ വിനയം എന്ന വച്ച ഓവർ സ്ട്രിക്ട് അങ്ങനത്തെ മയിന്റ് ഉറങ്ങാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ കണ്ണൊറന്നു ഇങ്ങനെ ശ്രദ്ധിച്ച പറയാറ്റത്തില്ല
ഉ ഓ അവരുടെ ക്ലാസിന് ഇതൊക്കെ തന്നെ ഫസ്റ്റ് ഭയങ്കര ഇതായിരുന്നു സ്ട്രി ഇത്തിരി അയിഞ്ഞു ബുക്ക് നോക്കി എല്ലാരും ബുക്ക് ചെക്കെയ് നോട്ട് എഴുതാത്തവരെ പ്രിൻസിപ്പിന്റെ റൂമിൽ വിടുന്നു ആ ഒരു
ആ എതുവാ സ്കൂൾത്തെ സ്കൂൾ പിള്ളേരെ ഇതിലും ഇതായിട്ടാണ് നിൽിക്കുന്നന്ന് എനിക്ക് ഞാൻ കേിട്ടത് ഞങ്ങളറ ഒരു സ്കൂളില് പഠിക്കുന്നലുണ്ട
ഉം
പിന്നോട്ട് പിന്നെ ലാസ്റ്റ് കേ പിന്നോട്ടൊന്നും ഇല്ലായിരുന്നു
ഉം ഇപ്പ ഇല്ല ഇപ്പൊ ഒരു ഒരു ബുക്ക് ആ അത് ഫസ്റ്റ് സമയം എനിക്ക് എല്ലാത്തിനും നോട്ടുണ്ടായിരുന്നു നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ വന്ന് വന്ന ഒരു നോട്ട് ട്ടാണ് അതെടുത്താലായി
എടുത്താലേ ഞ പിന്നെ ഇപ്പം പിന്നെ മിക്കും പ്രിന്റ് എടുക്കും പ്രിന്റ് എടുത്ത് അപ്പൊ പിനെ നോ ആവശ്യം ഇല്ല
ആണ് ആണ്
എന്തൊക്കെ നോ നോട്ട്ബുക്ക് ഇങ്ങനെ ഇടയ്ക്കെ കാാനും ചുമ് ഇവര് അസൈൻമെന്റിന് പകരം ചിലപ്പോ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യും അസൈൻമെന്റിന്റെ മാർക്കടാ അപ്പോഴത്തെ ഞാൻ കൊറെേ ബ്ാക്േ അപ്പറൊക്കെ ഇട്ട് അവിടെ എവിടെയൊക്കെ എഴുതി കൊൊണ്ടൊക്കെ കൊടുക്കണം മിസ്സിനെ അറിയാം നമ്മുടെ ഒരു രീതി അറിയാം അതുകൊണ്ട് കൊഴപ്പില്ല
ഇപ്പൊ പലരും അങ്ങനെയാാണ് ഫസ്റ്റ് ഒക്കെ അസൈമറ് ഭയങ്കര ഇതായിരുന്നു സൈഡ് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇത് കൊണ്ടപ പോയ പിന്നെ പിന്നെ വന്നപ്പോ ടു സൈഡ് ഓ ആഹ ഇപ്പ എല്ലാം ബോർഡർ പീൻസിലും ഉണ്ട് ഉ
മടക്കാലായി സൈഡ് മാർജിൻ മടക്കിയാലായി ഇല്ലെങ്കിലായി
ഉ ഓ ആഹ പക്ഷെ ആ ഒരു- ണ്ടല്ല ഭീകര സാനം അതിന് പാജ വേണ എല്ലാം വേണം എന്തങ്കിലും ഇപ്പോഴും അങ്ങനാണ് അവർക്ക് മാറ്റൊന്നുമല്ല ശരിയ എന്നാ വിളക്കാവേ
ശരി ശരി